കേക്കണ് ണ്ടാ
ആ കേക്കാടാ പറഞ്ഞോ എന്തോ ടുക്കുവാ
ഞാനേ ഞാൻ ഇവനേ കൊണ്ട് ഇങ്ങനെ നടക്കുവ ചെക്കനെ കൊണ്ട്
ആഹാ ഞാൻ ഓർത്ത് ആൾ ഉറങ്ങിയന്ന്
ഇല്ല ഉറങ്ങീട്ടില്ല ഇവന് ഞാനും ഇവനും വൈന്നേരം ഒന്ന് ശകലം കെടന്ന് ഉറങ്ങിയാര്ന്നു ഒര് ര രണ്ട്മൂന്ന് ദിവസം കൊണ്ട് ചെക്കന് വല്ല്യ വാശിയാ
ആ ഞാൻ ഓർത്ത് ആള് ആശാൻ ഒറങ്ങിയെന്ന്
ഇല്ല ഉം അ്
കരച്ചിലൊന്നുവില്ലേ അതോ കടിച്ചിലാണോ?
ഇല്ല ഏ കര ച്ചിലാ രണ്ടൂസം കൊണ്ടേ ഇവൻ ഭയങ്കര കരച്ചിലാ ഒറക്കിക്കിടത്തിയാല് ഒരു പൂച്ച ഒറ ആ ഇരിക്ക ഇരിക്കാ സമ്മതി ഇരിക്കുമ്പിങ്ങനെ വല്ലാണ്ട് കെടന്നിങ്ങനെ ഞെരുവിരി കൊണ്ടിട്ടിങ്ങനെന്തെല്ലോ കാണിക്കണണ്ട്
ആഹ് എന്ധോ ആ എന്തേലും എന്തേലും അസ്വസ്ഥതയാണോ അതിനി തണുപ്പിന്റെയാണോ ഒന്നും അറിയാൻ വയ്യ
ആഹ് എന്തേലും ഡ്രസ്സൊക്കെ ഇടീപ്പിച്ചിട്ടുണ്ടോ?
ആഹ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഊം ഞാൻ മറ്റേ കെട്ടുടുപ്പ ഇട്ടിട്ടുള്ളെ കവറീ ഡ്രസ്സ് രാത്രി കെടക്കാൻ നേരത്താ ഇട്ട് കൊടുക്കല്
പിന്നെ എന്ത്യേ അച്ഛനെന്ത്യേ ഉറങ്ങിയോ?
ഏ കൊച്ചിന്റച്ഛനാ? അ ഇല്ല എണ്ട് ഇവിടെണ്ട് മുടി മുറിച്ചിട്ടാ വന്നത് അപ്പൊ കുളിക്കണോന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവനെ എടുക്കണെങ്കി ആഹ് എപ്പഹീ ആ അത് തന്നെ തന്നെ എപ്പോഴും ഹസ്ബൻഡിന്റടുത്തിലേ ഇതിപ്പോ മുടി മുറിച്ചിട്ട് വന്നല്ലേ
ഹ
കുളിച്ചിട്ട് വരാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇവനിനിയിങ്ങനെ തോളത്തെല്ലാം കെടക്കുമ്പിങ്ങനെ പയ്യെ അവിടെയെല്ലാം നാക്കിട്ടിങ്ങനെ എഴച്ചഴച്ചായിരിക്കും കെടക്കല് ആ അപ്പൊതെല്ലാം പറ്റും ഏ
പല്ലില്ലല്ലോ കുഞ്ഞിന്?
പല്ലില്ല അതോണ്ടിവൻ അവിടെ ഇങ്ങനെ മോണ വെച്ച് ഇങ്ങനെ കടിച്ച് പിടിച്ചാ കെടക്കല്
അച്ഛന്റെ കൂടെ കിടന്നാണോ ഉറങ്ങുന്നുന്നത് അതോ?
ഇല്ല അവനെ ഞാൻ തന്നെ ഉറക്കണം ഇല്ല ഉറക്കാൻ ഞാൻ തന്നെ വേണം ആവത്തില്ല
അ വീട്ടി വേറാരൊക്കെയുണ്ട്
ഇവിടെ ആ ഉണ്ടുണ്ട്
ആ
ഊം അതല്ലാം ടി വിയാണ്ഞാൻപിനെന ഞാൻ റൂമിലപോവ്ന്നിമഴയിണ്ടേ മഴ താ ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ ന്നെ അവിടെ?
ആമ ഇവിടെ ഇങ്ങനെ കെടക്കവാ മഴയില്ലിവിടെ പനീടെ ആ ഒരിതേ അങ്ങോട്ട് മാറ്ണ് ഗുളിക തിന്നീട്ട് കിടക്കുമ്പോൾ ആ എഫക്റ്റിൽ അങ്ങ് മാ റുവേ കുറച്ചു നേരം പിന്നെ പ പനിക്കത്തില്ല ഒരഞ്ചാറ് മണിക്കൂർ പിന്നെ പനിക്കത്തില്ല
ആ എന്നാ പിന്നെ ഒന്നാശുപത്രി കാണിക്കായിര്ന്നു.
എനിക്ക് ശനി, ഞായറു ഒരു ഒരെടം വരെ പോകണേ അപ്പം ഇപ്പൊ ആശുപത്രിയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ അവരവിടെ പിടിച്ച് കെട കടത്തിക്കഴിഞ്ഞ എനിക്ക് ശനി ഞായറും പോവാൻ പറ്റത്തില്ല
ആ ഇത് ചെറിയൊരു പനിയല്ലേ? വലിയ ആ
അങ്ങനെ വല്യ പനീന്ന് വെച്ചാ എനിക്ക് അങ്ങനങ്ങ് എടക്കൊന്ന് വേദനിക്കും ദേഹൊക്കെ അത്രേ ഉള്ളു പിന്നെ ഇപ്പ തണക്കുന്നു ഇല്ല ഇന്നലെയൊക്കെ തണക്കുന്നുണ്ടാര്ന്നു നല്ല പോലെ
ആ അല്ല ഞാന ഇറങ്ങിയന്ന് വെച്ചേ ഇപ്പൊ ഇത് ഇരുന്ന് കൂടിട്ട് ഏ
ഇ പീരയഡ്സിന്റെ ഡേറ്റ് എടുത്തായിുന്നേ ഇനി ചിലപ്പോ അതാണ് ന്ന അറിയത്തില്ല ചിലപ്പോ അങ്ങന വരുവല്ലോ ആ ആഹ എന്നാല എനിക്ക് പനി വരും അപ്പം ആഹ എനിക്ക് ഭയങ്കര പ്പ ആഹ അത അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് മാറുന്നകൊണ്ട് എനിക്കൊരു ഡൗട്ട് അതാണോ അതിങ്ങനെ ഇടക്കിടക്ക് മാറും
ആണോ ആന്നാ പിന്നെ അതി തായിരിക്കും കുഞ്ഞോ
കുഞ്ഞ് ഇലല്ല ഞാൻ മാരിഡല്ല
മരിഡല്ലേ
ആഹ
ആഹ ആഹ അയ്യോ ഞാൻ വിചാരിച്ചു മാരിഡ് ആയിരിക്കുംന്ന്
ആല്ല പനിയതൊണ്ട് സൗണ്ടൊക്കെ ഈ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ടിപ്പം ഒരു സെൻടറി പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല ആഹ ഞാന മാക്സ്
മാക്സാ എന്റെ അമ്മ ഞാൻ കടിച്ചാ പോട്ടാത്തെ എന്റെ വിഷ എങ്ങനൊക്കുന്നു ഞാന് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഈ മാത്സൊക്കെ പഠ് പ്പിക്കുന്ന ആൾക്കര് സമ്മതിക്കണോന്ന്
അത് മാക്സ സത്യത്തി എളുപ്പം. അതപ്പോ ഓരോ ആൻസറേ വരത്തോളൂ ബാക്കി സബ്ജക്റ്റൊക്കെ ആകുമ്പോ ഒരുപാട് ആൻസറ് വരുവല്ലോ? സോഷ്യൽ ഹിസ്റ്ററി അതൊക്കെ ആവുമ്പോ ചുമ്മ വാരി വലിച്ച് എഴുതണം അതൊന്നന്ന് വയ്യ. ഇതാവുമ്പോ
എനിക്ക് എ എന്തൊരു വിഷ എന്റെ ഞാൻ എനിക്ക് മാക്സ് ഇഷ്ട ഇഷ്ടല്ലന്ന് പറയുന്നില്ലേ പക്ഷെ എ ക്ക് ഒര്ത്ന്ന് ഇങ്ങനെക്ക ഞാൻ പഠിപ്പിച്ച തരണ നേരത്ത സംഭവം എനിക്ക് നല്ല രീതിക്ക് തലേ കേറും അവര്നി ഏതൊക്കെ രീ തില് ചോദിച്ചാ ഞാ പ്രോബ്ലംസ് സോൾവെയ്യും എല്ലാം ചെയ്യും വീട്ടിൽ ചെന്നിട്ട് ബുക്ക് എടുക്കുന്ന രണ്ട് ചെറിയ ഓ ഒറങ്ങ ക്ലിയറ പക്ഷെ എങ്ങനെ തലത്തി ചാടിയല്ലേ ഞാനിനി വേറെ ലേബറിൻഡിയ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോ ക്കിയാലും എനിക്ക് അതിന്റെ ഒരു സംഗതിയും മനസ്സിലാവത്തില്ല.
ആ ആ അത് അങ്ങ് പഠിച്ച ഒരു ഫ്ലോയിക്ക് അങ്ങ് വന്നതാ ഇപ്പ തിരി നോക്കുമ്പം എങ്ങനെ വന്നു നറത്തില്ല പക്ഷെ ആ ഒരു നോക്കി ഇങ്ങു പോന്ന്
മാത്‍സ് പഠിക്കാനൊക്കെ എളുപ്പം നമ്മള് ഇഷ്ടപ്പെട്ട് പഠിക്കണം കഷ്ടപ്പെട്ട്ഠിക്കതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട് പഠിക്കണന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിഷ്ട പക്ഷെ എനിക്ക് അത്
വലിച്ചു വാരി എഴുന്നരും ഇഷ്ട
ആ എനിക്ക് അതിന് കിട്ടിയ തല്ലൊന്നും തല്ലേയല്ല എന്റെ അമ്മേ ഞാനില്ലേ ട്യൂഷൻ സെന്ററിൽ പോവായി ര്ന്നു
ഞാനും അങ്ങനെ പഠിക്കത്തൊന്നുംല്ലായിരുന്നു പത്താം ക്ലാസ് വരെ എനിക്ക് മോ ട്ടയായിരുന്നു മാക്സില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്‍സ് പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവസാനം ഞാൻ മാത്‍സ്സിൽ എത്തിപ്പെടു വെന്ന്
ആ
ആഹ് പത്താം ക്ലാസ് ഞാൻ പെട്ട് പിന്നെ നമ്മള് ഇങ്ങനെ പറയല്ലോ ടീച്ചേഴ്സൊക്കെ ഒന്നിനും കൊള്ളത്തില്ല മാത്‍സ്സിനൊക്കെ തോറ്റു കഴിഞ്ഞ് സ്കൂളില് നാണ കേടാ അങ്ങനെ പറഞ്ഞ്പ്പ അങ്ങ് വാശി കയറീ നി ആ ടീച്ചറിന്റെ അടുത്ത് തന്നെ ഞാൻ പോയി മാക്സ് ടീച്ചറെ അവസാനം അങ്ങനെ നമുക്ക് ക്ക് വാശി കേറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ക് അങ്ങനെ ഒരു സാധനം വരുമല്ലോ അങ്ങനെ അതുവരെ എനിക്കങ്ങനെ മാ ക്സ്‌ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എട്ട് ഒമ്പത് ഏഴ് വരേക്കെ ഭയ്ങ്ക ഇഷ്ടമായിരുന്നു ആ ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്‍സ് ടീച്ചറ് ഭയ്ങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അപ്പൊ ഞാനന്നായിട്ട് പഠിക്കുവായിരുന്നു മാത്‍സ് എനിക്ക് മലയാളത്തിനൊന്നും മാർക്കില്ല മാത്‍സിന് മാർക്ക് ഉണ്ടായിരുന്നു ആവസാന ഏഴ് എ ട്ട് എട്ട് ഒമ്പത് ഒക്കെ ആയപ്പോ ഒരു ടീച്ചറ് കയറി അതായിരുന്നു പത്ത് വരെ അങ്ങനെ ആണല്ലോ ഞാൻ ഗവൺമെന്റിലായിരുന്നു അപ്പം ഈ ടീച്ചറ് ചുമ്മാ അതിനടി ഇതിനടി ചുമ്മായിരുന്നു അങ്ങ് അടിയാ പിള്ളാരുടെ മുമ്പി വെച്ച് അന്ന് പത്തും അമ്പതും അറുപതും പിള്ളാരാ ഒരു ക്ലാസ്സില് അപ്പോഴത്തേക്കും ഇവര് ഫ്രണ്ടി പിടിച്ചു നിർത്തി അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമു ട്ടല്ലേ അങ്ങനായി അങ്ങനായി ഞാൻ പിന്നെ എട്ടാം ക്ലാസ് ഒമ്പത് ആ ഒമ്പതും ആ എ ട്ടും ഒമ്പതും അങ്ങ് ഒഴപ്പി എനിക്ക് ഇവരെ ഇഷ് ഷ്ടല്ലാത്തൊണ്ട് മാറ്റാനും പറയാൻ പറ്റത്തില്ല കാരണം ഇവര മാത്‍സ് ഫുള്ള് എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം മാത്‍സ് ഇവരാ മലയാളത്തിൽപ്പാന്ന് വെച്ചാ അവിടെ മാത് ചിവരാ അപ്പൊ നമുക്കങ്ങ് ദേഷ്യവുവല്ല ആ സബ്ജെക്ട്ടേ വെറ്
ഉം നമ്മളൊരു ടീച്ചറിനെ വെറുത്തെഴിഞ്ഞാ പത്താംക്ലാസേ
അല്ല അപ്പൊ പത്താം ക്ലാസ്സിലിങ്ങനെ കേ റിയപ്പത്തേക്ക് ഞാന് കുറച്ചൊക്കെയായ് ഓളെ എക്സാമിന്റെ ടൈമായപ്പോഴും ഇങ്ങനെ മാക്സിന് ഭയ്ങ്കര മാർക്കും കുറവ് അപ്പൊ ഇവര് ഇങ്ങനെ പറ ഞ്ഞു ക്രിസ്മസിന് കൂടെ നോക്കും എന്നിട്ടിങ്ങനെ മാർക്ക് കുറവുള്ളോവർക്ക് എക്സ്ട്രാ ക്ലാസ് വയ്ക്കൂ ന്ന് പറഞ്ഞു മിസ്സിങ്ങ് ആ സമയത്തുണ്ടല്ലോ അല്ല പത്തി തോറ്റു പോവല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടി ല്ല അപ്പൊ ഞാൻ കുത്തി ഇരുന്ന് പഠിച്ചിട്ട് ക്രിസ്മസിന് നല്ല മാർക്ക് വാങ്ങിച്ചു ക്രിസ്മസ് എക്സാമിന് അങ്ങനെ ആ ക്ലാസ്സിൽ പോവായിരിക്കാൻ വേണ്ടി അല്ലേ ഇവര് തന്നെയല്ലേ എക്സ്ട്രാ ക്ലാസ് വെ ക്ക്ന്നേ അങ്ങനയ്യോ അയ്യോ ഞാൻ പ്പഴും ഓർക്കും എന്നിട്ട് ഞാൻ അവരോടുള്ള ഇതിനാ പഠിച്ചത് ആ ടീച്ചറിനോട് ഞായെന്നിട്ട്എപ്പ ഇപ്പഴും ഓർക്കും ആ ടീച്ചറിനെ ഴും ഓർക്കും ആ ടീച്ചറെ പോലുള്ള ഒരു ടീച്ചർ ഒരിക്കലും ആവരുത് കാരണം ഇവര് ചുമ്മാ അങ്ങടി ക്കുവാ ന്നേ എന്തിനിങ്ങനെ അടിക്കുന്നേ
ചെല ടീച്ചർമാര് മതി ആ ചില ടീച്ചർമാര് മതി നമുക്ക് ആ സബ്ജക്ട് അങ്ങ് വെറ് ക്കാൻ
ഞായിപ്പൊ പഠിപ്പ് പ്പിക്കുന്ന പിള്ളരോടാണല് ഞാൻ പറയാം അവരക്കെ ഇങ്ങനെ പറയുവേ സ്കൂളിലല്ലാ സെന്ററിലാ പഠിപ്പി - പ്പിക്കുന്നേ ട്യൂഷ്ന്റെ അപ്പം ആ പിള്ളാരിങ്ങന വന്നു പറയും ഒ ടീച്ചറായിരുന്നു ഞങ്ങടെ സ്കൂളി ളലേക്ക് കൊള്ളാരുന്ന് ഞങ്ങടെ അവിടുത്തെ ടീച്ചർമാര് അടിയോടടി ടിയാന്ന് കാരണം അവരെ എടുത്ത് ചുമ്മാ പിള്ളാരങ്ങ് വെറുക്കവാ ആ സബ്ജെക്ട് എത്ര പിള്ളാരാണോ പറയത് ഭയ്ങ്കര വെറുപ്പാ അവർക്കത് നമ്മടെ നമ്മള് അങ്ങനെല്ലേ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു
എനിക്ക് മാത്‍സ് ആ പറഞ്ഞി പേടിപ്പിക്കാവര് മാർക്ക് കുറച്ചു കളയും ഇങ്ങനെയൊക്കെ പറഞ്ഞ ങ്ങ് പേടിപ്പിക്ക എനിക്ക് ചെറുതിലോട്ടെ മാത്‍സ് ആദ്യം അങ്ങനെ അത്ര പിടുത്തമില്ലാരുന്നു പിന്നീട്കൊറ ച്ചൊക്കെ ആയപ്പോ എനിക്ക് മാത്‍സ് ഒരുവിധം ഇങ്ങനെ ഇഷ്ടായി വന്നതാന്നേ അപ്പം ഞാൻ ട്യൂഷന് പോവാരുന്നു അവിടെ ഉണികൃഷണനെന്ന് പറയണൊരു മാഷ് ണ്ട് അയാള് മാക്സിൽ ഭയങ്കര പുലിയാട്ടോ എനിക്ക് ഭയ്ങ്കര ഇഷ്ടാ അയാളെ മാട്രിക്ക് അ യാള് പുഷ്പം പോലെയ കൈകാര്യം ചെയ്യുന്നേ അപ്പൊ പക്ഷെ അടീന്ന് വെച്ചാ അങ്ങനഅടിയും തരും പക്ഷെ പറഞ്ഞു തരണതൊ ക്കെ ക്കെ നല്ല മനസ്സിലാവണണ്ട് അയാൾ വർത്താനം കേൽ - എ നല്ല രസം കൊച്ചു കുട്ടികൾ വർത്താനം പറയുന്നാണക്ക തോന്നുന്നുന്നത് ഒരു കൊച്ച കൂട്ടീന്ന് ക്ലാസ് എടുക്കണാണ്ക്കെ പിന്നെണ് ഫീൽ ചെയ്യുന്നത് അത് പിന്നെ ഏഴിലും എട്ടിലും ഒക്കെ ഒരു ടീച്ചർ പഠിപ്പിച്ചാ രുന്നെ സ്മിതന്ന അവരുടെ പേര് കാണാന് ഭയങ്കര ആറ്റിറ്റ്യൂ് എന്താ ഭയങ്കര പേടിക്കെ കണ്ടു കഴിഞ്ഞ പക്ഷെ പാവമാ പഞ്ചപാവമാ അവര് അവരെ പോലെ കാര്യണം കാരണം വെച്ച് ഒര് പോലെ കാര്യങ്ങള് കാരണം എന്താന്നുവച്ചുകഴിഞ്ഞാൽ മാത്സ് അവരെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവരതിനെ ഇങ്ങനെ ഒരു ഗുഡ് സ്റ്റാർ ഒക്കെ തരുവല്ലോ അത് നമുക്ക് കാണുമ്പോ ഒരു മനസ്സിന് ഒരു സന്തോഷം അത് കാണു - ആ ഞാൻ ചെയ്തപ്പോ എനിക്ക്യന്തവേ വെരിഗുഡ് ഒക്കെയാണ് കിട്ടണെങ്കിൽ ഇങ്ങനെ നമുക്ക് പൈ അന്നത്തെ ദിവസം വണ്ടർടിച്ചണക്കാ എനിക്ക് വീട്ടില് ട്ടില് കൊണ്ട് വന്ന് ഇതൊക്കെ കാണിക്കാ ണിന്റെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണെ ഇങ്ങനെയൊക്കെ തരുമ്പഴ് അപ്പഴ് ഞാ ൻ ആറിലും എഴുല് മൊക്കെയാ ബുക്കില്
തന്ന തന്ന
അതില് എത് പേജെടുത്ത് നോ ക്കിയാലും സ്റ്റാർ വെരി ഗുഡ് സ്റ്റാറ് വെരി ഗുഡ് ഇതൊക്കെ തന്നെയെ എനിക്ക് ആരേലുംഇങ്ങനെ വിളിച്ചിരുത്തികാണിക്കാൻ നിക്കുണ്ട് വെരിഗുഡ് ഉണ്ട്‌
ഈ മാത്സ് ടീച്ചർമാർക്ക് ഈ പൊതുവെ ഇവരെ ഒരു മെതേഡ് പഠിപ്പിക്കും അത് അതേ ക്ലാസ്സിൽ പറയാോ അങ്ങനെ പറയും ട്യൂഷനോ അല്ലെ അങ്ങനെ പഠിപ്പിച്ച മതോടൊന്ന നിങ്ങൾ ക്ലാ അതെന്താ എങ്ങനെ ആത് ആൻസർ കിട്ടിയാ പോരെ അങ്ങനെയൊക്കെ നോക്കാൻ പാട ഇപ്പൊ ഒരു മെതേടി തന്നെ എഴുതണ അത് പ്പൊ ഒരു മേതേടിതന്നെ എഴുതണമെന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻകേട്ടിട്ട് അതൊന്നും എനക്ക്ഇഷ്ട്ടമല്ല എന്നട അങ്ങനെ പറയമായിരത്് നമ്മള് സിപിൾ മെതേഡ് കണ്ടുപിടിക്ക അവര് ച ഇപ്പൊ നാലഞ്ച് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞായിരിക്കും അവർ കാൻസൽ കിട്ടുന്നത്ക്ഷ അത് രണ്ട മൂന്നും സ്റ്റെപ്പ് കൊണ്ട് കണ്ടിടുന്ന നമ്മുടെ കഴിവല്ലേ അത് അതൊന്നും അംഗീകരിക്കുന്നില്ല ഇവരെ അങ്ങനെ കോപ്പിടിച്ചന്ന് പറയും ഉം എട ഞാൻ ഇപ്പ അങ്ങോട്ട് വിളിക്കാവേ ആഹ